ഹലോ
ആ
ആഹ എന്തൊക്കെ
എന്താ ഭർത്താണ്
എന്ത് നല്ല എത്താനും കൊഴപ്പൊന്നുമല്ല എന്താ പരിപാടി
എന്താ ഭരണവാാടി ഇങ്ങനെ ഇങ്ങനെ കിടക്ക അപ്പൊ നോമ്പ് നോറ്റണ് ഓ അങ്ങനെ കെടക്കുക
നാമ്പായിട്ടേക്കാാരല്ലേ വേറെ പണികളൊക്കെ കഴിഞ്ഞോ ആ ഉണ്ട് കേക്കണ്ട്
ആഹ് നോമ്പോയിട്ടാണ് ഇങ്ങനെ കടക്കയാണ്
കുട്ടികളൊക്കെല്ലേ
ആഹ് കുണ്ടേ
ഉംസ്
എങ്ങനെയ
സ്കൂൾ ഉണ്ടാവൂലല്ലോ അല്ലേ
ആഹ അല്ലേ ഒക്ക്ിന്ന് വെള്ളിയാഴ്ച ഒന്ന് ഒഴവല്ലേ മൂത്തിന്റെ ഒൈവുണ്ട്
ആഹ
അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ വെള്ളിയാഴ്ച്ച ശനിയാഴ്ച ഉണ്ടായണ്ട് നാളെ ഉണ്ട്ന്ന് പറഞ്ഞ ഇന്നത്തെ പകരം നാളെ സ്കൂളക്കണ്ട് ക
ആഹ ആഹ അത് പറയുന്ന കേട്ടോ
ആഹ നോമ്പ ആയോണ്ട് നോമ്പില്ലേ
കണ്ട് നോ പറന്നെയാണ്
ആ ഇടെ എന്താ ഭക്ഷണംൊക്കെ വൈകുന്നര കരഞ്ഞ ഉണ്ടാക്കല്ലേ
ആഹ് വൈകുന്നേരംൊക്കെ വച്ചിട്ടാൻ നോക്കിട്ടില്ല കുട്ടികൾക്ക്െ ചെറിയ കുട്ടികൾുണ്ടോ അവപ്പ ഭക്ഷണം കൊടുത്തോ
മ്മ് കഞ്ഞിയത്തെ വെച്ചിണ്ടോ
ആഹ് ആഹ് ചോറുണ്ടായിരുന്നു അപ്പൊ അത് കൊടുത്തു ഇനീപ്പോ വൈകുന്നേരത്തേക്ക് ഉള്ളത് നോക്കണം
ആഹ് എന്താ എന്നിട്ട് പിന്നെ ഏഹ് വൈകുന്നേരത്തെ ചിക്കനോ എന്താ ഇറച്ചിയോ
ആഹ് ആഹ് വൈകുന്നേരം ഞാന് ഇപ്പ എന്റെ വീട്ട്ക്ക് വന്നക്കുകയാണ് അപ്പ ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഇപ്പ എന്റെ ആങ്ങളെടെ വീട്ടിൽ എല്ലാരോടും വരാൻ പറഞ്ഞിരിക്കയാണ്
ഏഹ് എടാ അവിടെന്താ സൽക്കാരാ
ആഹ് എല്ലാരും കൂടി ഒരു ഒരുമിച്ചിട്ട്ന്ന് അവിടെന്ന് നോമ്പ് തുറക്കാ പറിഞ്ഞിട്ടെ
ഏഹ് എല്ലാരുംപാട് വിളിച്ചണ്ട് ഓരോ സ്ഥലത്താണ് ഉണ്ടാക്കല്ലേ രസമാണ് ആഹ് അന്നിട്ട് ബിരിയാണി എന്താണ്ടാക്ക ബിരിയാണി ഉണ്ടാക്കണെ
ഇനിപ്പോ മന്തി ഓർഡർ ചെയ്യാന്ന് പറിഞ്ഞ് അങ്ങനെ
ആഹ്
ഇല്ല പിന്നെ എണ്ണ എണ്ണക്കടിയൊക്കെ ഇണ്ടാക്കാ
ആഹ് ഇപ്പ എല്ലാര്ക്കും പണ്ടത്തെ മാതിരി എന്താ ഭക്ഷണം ഇണ്ടാക്കണ്ട ഇപ്പൊ മന്തി, ബിരിയാണി ഒക്കെ ഓർഡർ അണ്ട് ചെയ്താ സമയവുമ്പോത്തിന് വരും കുടുക്കിം പാത്രോം കുടിട്ക്കൽന് പോവാണ്ന്നുണ്ടെങ്കി കുടി പെരട്ത്ത് പോവാണ്ന്നുണ്ടെൽ വല്യ പാത്രം ഇനി വാണ്ട കുടുക്കകളും ഇൻക്കിപ്പം വാണ്ടാറി ഞാനേയ് ഏഹ് ഏഹ് അല്ല എല്ലോട്ത്തും ഇപ്പം അങ്ങനാണേ ഇപ്പം ന്റെ ബാക്കിയും ഇപ്പോ കൊണ്ടയോക്കെ ഒന്ന് വല്യ പാത്രം കുടുക്കകളൊന്നും വാങ്ങിയില്ല ചെറിയ ചെമ്പട്ടികളിങ്ങെ ഒരു പാകത്തിന് രണ്ട് കിലോനും മൂന്ന് കിലോൻ്റെക്കെങ്ങനെ കൊണ്ടോയിട്ടോളും ആത്പ്പെന്ത് കൂടാണ് ന്നുണ്ടെങ്കിലും ഞമ്മള് വേഗം എന്താ വാങ്ങൊള്ളു
ആഹ് അതെ ഇപ്പൊ ആരും വീട്ടില് വെക്കലൊന്നും ഇല്ലല്ലോ
ഇല്ലേ എന്ത് സംഗതിയും അങ്ങനെ തന്നെയാ ചെയ്യണേ എങ്ങനാ എല്ലാം ഒരുപാടൊക്കെ ട്രിപ്പ് ഒക്കെ പോവാലൊക്കെ ഉണ്ടാവുക്കും അല്ലേ അപ്പൊ-
ആഹ് ചില സമയത്ത് എല്ലാവരുക്കും ഒഴിവുണ്ടാവണ സമയത്ത് ഒക്കെ ഇപ്പൊ ഒഴിവില്ലാത്തവരല്ലേ
ആഹ് അങ്ങനെ സ്ഥലം എവടേലും പോയി അങ്ങനെ-
ആഹ് പോവലൊക്കെ ഇണ്ട് ഇപ്പൊ കൊറച്ചായിട്ട് ഇങ്ങനെ പോയിട്ടില്ല ഇപ്പൊ- സ്കൂൾ ഉണ്ടാവും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരക്കേലും സുഖല്ലായി ഉണ്ടാവും അല്ലെങ്കിൽ നാട്ടിലുണ്ടാവൂല- അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ കൊറച്ചായിട്ട് പോയിട്ട് ഉം പെരുന്നാൾ ആഹ് അതെ പെരുന്നാൾ കഴിഞ്ഞി- ട്ടിപ്പോ പോകാനൊക്കെ പ്ലാനൊക്കെ ഇട്ടു ഒക്കെ ശരിയാക്കിയതാ അപ്പോഴക്ക് ഓരോരോ പ്രശ്നങ്ങൾ കാരണം പിന്നെ പോകാൻ പറ്റ- റ്റിയില്ല
മ്മ് മ്മ് പെരുന്നാൾ കഴിഞ്ഞിട്ട് എല്ലാർക്കും പോകാൻ വേണ്ടിട്ട് പ്ലാൻ ഇട്ടതായിരുന്നു പിന്നെ അങ്ങനെ ഓരോ-രോ
എന്തെങ്കിലും ഇഞ്ഞി ഇതാക്കുമ്പോ തന്നെ നമുക്ക് പോകാം എന്തെങ്കിലും ആക്കിനെ നിങ്ങള് ഇപ്പൊക്കെ എല്ലാരും റിസോർട്ട് എടുത്ത് നിക്കാൻ പോവാണല്ലോ വയനാട്ടില്
ആഹ് ആഹ് വയനാട്ടക്ക് പോണം തന്നെ പ്ലാൻ - ട്ടിരുന്നത് പിന്നെ പറ്റിയില്ല
ആഹ്
നല്ല ഭംഗിയാണേ പിന്നെ കുട്ടികള് എല്ലാരും പോവണ്ട് അറിയും സാറ്റസ് ഇങ്ങനെ കാണല്ലേ സ്കൂൾ ബൂട്ടിനൊ
ആഹ് ആ അതെ
ഇപ്പ ട്രിപ്പ് പോണ്ണാണ് എല്ലേ രസ്സം അത്‌ ചൊവ് ഭക്ഷണൊക്കെണ്ടാക്കി
ആഹ് അതെ അതെ ഇപ്പ എല്ലാരും അങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകലും ട്രിപ്പും ഇപ്പൊ ഒ ക്കെ എല്ലാരും അങ്ങൻതന്നെ എല്ലാരും കൂടി ഒരുമിച്ച് പോകാ എവിടേലും ഒരുമിച്ച് പോകാ ന്ക്കാ അങ്ങനൊക്കെതന്നെപ്പൊ ആഹ് ണ്ട് കേക്കാണ്ടല്ലോ കേൾ ങ്ങക്ക് കേൾക്ക്ണില്ലേ ഹലോ ഇക്ക് കേൾക്കാണ്ടോ കേൾക്കല്ലേ
ഹലോ
ഹലോ കേൾക്കണില്ലേ എക്കൊക്കെ കേൾക്കണുണ്ടേ ഹലോ
ആഹ കേക്കണില്ലേ അറേഞ്ച് പോവണ്ട്ല്ലേ
എക്ക് കേൾക്കണണ്ടേ നമ്മള് വരണ്ടൊക്കെ കേൾക്കണണ്ട് ആണ്ട് ഉം ഉ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേക്കണ്ടാവൂലല്ലേ
ഇല്ല ഇല്ലല്ലറേ എന്തോന്നൊരു ഇത് വന്ന്
ആഹ ശരി
എന്നിട്ട് ഇപ്പ ഇനി ആ ഇനിയിപ്പോ ഇിട്ട ഇണ്ട പത്തിരി അങ്ങനെ ഒന്നും ഉണ്ടാക്കേണ്ടി വരുൂല അല്ലേ
ഇല്ല ഇല്ല അതൊന്നുമല്ല ഇത് മാത്രമാേ ഉള്ളൂ പിന്നെ എണ്ണക്കടികകളൊക്കെ ഉണ്ട ഉണ്ടാക്കണ്ട്
ആഹ അപ്പൊ ഇണ്ടാക്കാന് എല്ലാരുംപാട കൂടി ഉണ്ടാക്ക നക്കുമ്പ രസമാണ്ട്ടക്കെയണ്ട് ഇങ്ങനെ
അപ്പൊ പത്തിരിയൊക്കെ ഉണ്ടാക്കാന കാലൊക്കെ നേരം ഉണ്ടായിുന്ന ഇപ്പൊ ആർക്കും വയ്യേനും അതിനന് സമയവും ഇല്ല ആർക്കും അങ്ങനെയൊക്കെല്ലേ
ആഹ അത് ചനൽക്ക് പത്തിരി ുമ്പോ നല്ല എളുപ്പാ ഞാൻ പത്തിരി ഇനി പന്ന് പത്തിരി നക്കാൻ പോവും ആഏ എന്ത
ചില ആളുകൾക്ക് പത്തിരി എനിക്ക് വാട്ടിക്ക് വച്ചണ്ട് വേ പത്തിരി എത്താനല്ല എളുപ്പ എന്റെ മോള അറിയമ്മച്ചക്ക് എളുപ്പാണ് പത്തിരിണ്ടാക്കാനേയറി ഇ രാവിലെ ഞാൻ പത്ത് ഏർ
ഉണ്ടാക്ക ഫീലായിർക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലക്ഷ പേ എന്ത എപ്പഴെലൊക്കെ ഉണ്ടാക്കണത്തേക്കാരപ്പൊ നമ്മ പണിയാണ് വിചാരിച്ചട്ട
ആഹ ചലോൽക്ക് ചലോ എന്റെ നാത്തൂന്റെടെ ഒക്കെ പത്തിരിപ്പായി ം ചെയ്യും വേണം അമർത്ം ചെയ്യും പ്രസമന അമർത്തിയിട്ട് പിന്നെ ും ചെയ്യും വലിയതാക്കി പരുത്തണം
ഞ അങ്ങനെയൊക്കെയാണ് പോഓലെ ഓള അവിട അപ്പൊ പത്തിരി എല്ലാം വലുപ്പക്കാരും പണ്ടത്തെ തീതി എല്ല ട്ടത്തിേക്കാർ
ആ അഹ്ശരി
അങ്ങനൊന്നും മാണ്ട ഉം പ്രസ്മ്മലന്നെ അമർത്തിയാ കട്ടില്ല്യാ താവും നെയ്സ് പത്തിരിയാവും ഏ എ പറ്റൂല അത് അത്യാവിശ്യം വെൽപ്പല്ലാതെന്നെ ആവും ആ ഏ ഞാൻ പർഞ്ഞെ ഇന്റെ നാത്തൂന്റെ ആടെ നാ ന്റോടങ്ങനെ പര്തും ചപ്പാത്തി പര്ത്തും
ആഹ്
ഇത് വല്ല്യേതാക്കിയാണ്ട് പൊ ആടപൊടി ഇട്ട് ണ്ടാക്കും അങ്ങനെ ആക്കും ആട്ടപൊടിനോട് ഞങ്ങക്ക് ഈ ഇതൊക്കെണ്ടാക്കോ ശർക്കരി ഇട്ടാണ്ട് അട ഇണ്ടാക്ക്ണ മാതിരി
ആഹ് ആഹ് ആഹ് ഞങ്ങള് പത്തിരി ഒക്കെ പരത്തീറ്റന്നെണ്ടാക്കാ ആ പ്രസ്സിൽ പരത്തിയാലെ ഒന്ന് കൂടി പരത്തും പിൻണ്ടെന്നെ ആണ് വട്ടത്തിലാക്കിട്ട് അങ്ങനെ പര്ത്തിട്ക്കാ
ആഹ് ആഹ്
ഞങ്ങൾ ചപ്പാത്തി വല്ലെതാക്കി പരത്തും മറ്റത് ഞങ്ങളെ പ്രസ്സ് അത്യാവശ്യം വെൽപ്പ പ്രസ്സാണ് അപ്പൊ പിന്നെ അത് പര്തൻഡ്യാവ്സ്യല്ല്യ അപ്പൊ പിന്നെ കട്ടില്ലാതെ അങ്ങനെ ഇണ്ടാക്കും പിന്നെ ഇഞ്ഞ്‌പ്പ ഇന്ന് പോയിട്ട് മൂന്നണി നാലണിയൊക്കെ ആവുമ്പോത്തിന് വാ ട്ടൽ തൊടങ്ങും കറി ഇണ്ടാകണം ചി ചിക്കൻ കറി വർ ഉണ്ടാക്കും
ഉം
അങ്ങനെ എത്തെങ്കിലും ഉം പലഹാരങ്ങൾ ഇണ്ടാക്കാ ചാ അല്ലെങ്കി ജ്യൂസോ വളോ അങ്ങനൊക്കെ എത്തെങ്കിലൊക്കെ നമ്മളെപ്പളും അങ്ങൻത്തൊക്കെ ഉണ്ടാക്കല്ണ്ടായിനി ഇപ്പൊ പിന്നെ അതും മടിയാ സാബൂൽ പിന്നെ പാക്ക് ഒക്കെ ഇണ്ടാവു
എന്ത്?
പാലായി പാലവായ്ക്ക പാലായ്ക്കല്ലേ?
അതെന്താ
അയ് അറിയോ?
ഇല്ല ഇല്ല ഇല്ല അറീല.
അത് സാബൂനെയ്രി ഇണ്ടോ സാബൂനെയ്രി കേട്ട്ണോ അമ്മൾ സേ പായസത്ത്ക്ക് ഇട്ണ സേ സേമെ പായ അറീലാ വെരി ചവ്വരി യൊക്കെ എങ്ങനെ വെ ചൗവ്വെരി ഇല്ലേ ആഹ് അതെല്ലാ
ആഹ് ആഹ്.
ഹലോ.
ആഹ് കേൾക്കണില്ലേ ഇൻക് കേൾക്കണ്ട്.
അയ് വേവിച്ച അത് ആദ്യം വേ നമ്മൾ വെള്ളത്തില് അത്‌ കൈകീട്ട് നല്ലോം കൈകീട്ട് അത് വേയിച്ച്ട്ട് പിന്നെ അയിക്ക് ആ അത്‌ വേവ്ണീന്റെ ഇതേക്ക് ഏലക്കായും പൂവും ഇട്വ. അയ് വേയിച്ച് വെരുമ്പെന്നെ ഇന്നട്ട് അപ്പോത്തിന് അമ്മളൊരു നീന്ത്രപഴം നല്ലോ മുറുക്കിയാണ്ട് കണ്ടിക്കാണ്ട് ഓര് പാത്രത്തിൽ വെക്കണം ആ ഒരു ഒരു ഒരു പാലും വേണംോ പാലും വേണംോ എന്നിട്ട് നമ്മൾ ഈ പഴത് ഈ ചൗ്വരി വെന്ത് വരുമ്പോം നമ്മള് ഈ പഴക്കിട്ട്ോഓർക്കണം എന്നിട്ട് അത് മാറ്റി വെക്കുകണ്ട് നല്ല രണ്ടിട്ടം തതിളച്ചിട്ട് മാറ്റി വെക്കുക അത് മാറ്റി വെച്ചിട്ട് ചൂടാറിട്ട് നമ്മള് പാല് തിളപ്പിച്ചണ്ട് അതഴക്ക പാർന്ന് ഇളക്കുക ഇറക്കിയിട്ട് അണ്ടി മുന്തിരി ഇട്ടണ്ട് ത നെയ്യൽ തൂമിച്ചണ്ട് അത് കഴക്ക പോ അട്ട അങ്ങനെ ഒന്ന ഉണ്ടാക്കിയൊക്കണ്ട നല്ല രസംുണ്ടാവും അത് ഇങ്ങനെ കോ ഐസ്ക്രീം കോ അന്നെ
ആഹ
ആഹ് അ നിങ്ങള ഇത് ഉണ്ടാക്കിയൊക്കെ ഉണ്ട്
ആഹ ഇഷ വക്കം
അത് അ പാകത്തി തച്ച വെള്ളത്തില ആാക്കിയുണ്ട് കുറച്ച വെള്ളത്തില് നീന്ത്രപ്പായം നല്ല പൗത്തപ്പയും വേണം പച്ചപ്പഴം ഉണ്ടാവ
ആഹ ആഹ ഉം നോക്കട്ടെ ന്നാ ഇന്ഷാ അല്ലഹ്
അ ന ആഹ ആഹ ആയിക്കോട്ടെ ആയിക്കോട്ടെ